ഹലോ
ആഹ് കേക്കാവോ
കേക്കാം
സുഖല്ലേ
സുഖാണെ നിനക്ക് സുഖല്ലേ
ആഹ് സുഖാണ്
ഫുഡ് കഴിച്ചു നീയോ
ഞാൻ കഴിച്ചു എന്തേരുന്നു
ചോറും കറിയും
ചോറും കറിയും മാത്രേ ഉള്ളൂ
ഒപ്പേരിം
ആഹ്
നീ എന്താ കഴിച്ചേ
ഞാൻ ബിരിയാണി
ഓ ചിക്കൻ ബിരിയാണി ആണോ
ആ ചിക്കൻ ബിരിയാണി
ആ വീട്ടിലിണ്ടാക്കിയതാണോ അതോ പൊറത്തു പോയി കഴിച്ചോ
പൊറത്ത് പോയി കഴിച്ച്
ഓ പിന്നെ വേറെന്തൊക്കെയ വിശേഷം
വിശേഷം സുഖായിട്ട് ഇരിക്കുന്നു ഇപ്പ എന്താ പരിപാടി
ഞാനും ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുന്നു
വെറുതെ ഇരിക്കുന്നു
ഉം
എങ്ങേട്ടെങ്ങിലും പോയിരുന്നോ
ഇല്ല ഇന്ന് എവിടെയും പോയില്ല
ഉം
ഇന്നെന്താ പ്ലാൻ
ഇന്ന് ഞായറാഴ്ചയല്ലേ പ്രത്യേകിച്ച് പ്ലാനൊന്നില്ല തിരുമ്പണം കുളിക്കണം അങ്ങനൊക്കെ
ഓ പിന്നെ വേറെ എന്തൊക്കെ
വേറെ ഫുഡ്ഡ് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ
ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി
ബിരിയാണി
ഉം ചിക്കൻ ബിരിയാണി
ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന റിയോ
ആ ഉണ്ടാക്കാനറിയാം ചെറുതായിട്ട്
ആ എത്ര പ്രാവശ്യം ഇണ്ടാക്കീട്ടുണ്ട്
ഒരു നാലഞ്ച് പ്രാവശ്യം ഉണ്ടാക്കിട്ടുണ്ട്
ആ
ഉ നിനക്കുണ്ടാക്കാൻ അറിയോ
എനക്കുണ്ടാക്കാൻ അറിയില്ല
ഓ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ
എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ചായ ഉണ്ടാക്കും പിന്നെ ചോറ് റെഡി ആയിട്ടില്ല കുറച്ചൊക്കെ
ഓ ചോറണ്ടാക്കാനൊ ഒന്നും അത്ര പണി ഇല്ലല്ലോ
പക്ഷെ ഞാനുണ്ടാക്കുമ്പോ ഒന്നെങ്കിൽ വേവ് ഓവർ ആവും അല്ലെങ്കിൽ വേവ് കുറയും
ആ ശനിയാഴ്തോറും ഇതുവരായിട്ട് ഉണ്ടാക്കിട്ടില്ലട്ടോ
ആഹ
അതുകൊണ്ടെനിക്കറിഞ്ഞൂടാ
അല്ല ബിരിയാണി ഉണ്ടാക്കുമ്പോ അരി വേൽിക്കൂലേ
ആ പക്ഷെ അത് വേറൊരു ടൈപ്പല്ലേ
ആഹ
സാധാ ചോറ്ണ്ടാക്കുന്ന പോലെ അല്ലല്ലോ
ആഹ
ആഹ സാധാ ചോറ് ഞാൻ അതൊരുായിട്ട് ഉണ്ടാക്കിട്ടില്ല
ആഹ
ഉം
വേറെ എന്തൊക്കെയ ഉണ്ടാക്കും
വേറെ ഓൾമോസ്റ്റ് എല്ലാ കറികളൊക്കെ ഉണ്ടാക്കും
ആ
ആഹ അങ്ങനെ
അഐശര് എന്ത് ചെയ്യാനാ ഇഷ്ടം
എങ്ങനെ
എന്ത് ചെയ്യാനാണ ഇഷ്ടം
വെറുതെ ഇരിക്കുമ്പോളോ
ഉം
വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ ഒന്നുമല്ല ഞാൻ സിനിമ കാണും
ഉം
പിന്നെ യൂട്യൂബൊക്കെ കാണും അങ്ങനെയൊക്കെ
സിനിമ ഏതൊക്കെ
ഏഹ പ
ഏതൊക്ക്യാ ടൈപ്പ് സിനിമേണ് കാണല്
എല്ലാ ടൈപ്പും കാണും കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും അങ്ങനെയൊക്കെയാണ് കാണാറ്
ആഹ പ യൂട്യൂബിൽ എന്തൊക്കെ കാണും
യൂട്യൂബിലെ പലതും കാണും. വ്ലോഗൊക്കെ കാണും ആഹ് ആട്ട് ട്ട് കേൾക്കും പുതിയ പാട്ട് വീഡിയോസ് കാണും.
ആഹ്
പിന്നെ അങ്ങനെയൊക്കെ.
അത് ശരി.
ആഹ് നീ എന്താ ചെയ്യാറ് വെറുതെയിരിക്കുമ്പോ?
ഞാന് സിനിമ, യൂട്യൂബ് അതൊക്കെ തന്നെ. സീരീസ്
എന്തൊക്കെയാ കാണാറ്?
ഞാന് സിനിമ ഒരുപാട് ഭാഷകളില് കാണും.
ഉം
അതിലിപ്പോ ലാസ്റ്റ് കണ്ടത് കൊറിയൻ സീരീസാ.
ഓഹ്
ടീച്ച് യൂ എ ലെസ്സൺ എന്ന് പറഞ്ഞിട്ടും അതുപോലെ സിയോൾ ബെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് പിന്നെ ആഹ് ദി ലെജൻ്റ് ഓഫ് കിച്ചൻ സോൾജിയർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കണ്ടിരുന്നു.
ഓഹ്
നേഷ് ടോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്
ഓഹ് ഇതൊക്കെ ഏത് ടൈപ്പ് ആണ്?
സിയോൾ ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷെ അത് ക്രൈം ത്രില്ലറും ആണ്. എന്നാൽ ഒരു കോമഡി പോലീസ് ഇൻവെസ്റ്റിഗേഷനും ആണ്.
ഓഹ്
ഏഹ് ടീച്ച് യു എ ലെസ്സൺന്ന് പറഞ്ഞാല് ഈ സ്കൂളിലുള്ള അതായത് എന്താ പറയാ റാഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? അങ്ങനെയുള്ള സ് സ്കൂളിൽ ഒരു പ്രത്യേക ആയിട്ടൊരു ആ ഒരു ഓഫീസേഴ്സിനെ നിയമിച്ചി ത് അവർ ആ സ്കൂള പോയിട്ട് അത് എന്താ പറയാ ടീച്ചേഴ്സിനെ പോലെ ആക്ട് ചെയ്ത് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന.
ഓ
പിന്നെ ലെജൻഡറ് ഓഫ് കിച്ചൺ സോൾജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി ഫാൻറസി എന്നൊക്കെ പറയാം, അതായത് ഈ സോൾജറിനൊ ഒരു പ്രത്യേക ക അയ്യോ അതായത് ഷെഫാരു ആ ന്നെ മൈൻഡിൽ ഇങ്ങനെ വരും, പിന്നെ ഇന്നെ കാര്യങ്ങൾ ചെയ്യണം ആ ഇന്ന. ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം അപ്പൊ ഫുഡ് ബെറ്റർയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും, ഇത്ര ടൈം ഓയിലില് കുക്ക് ചെയ്യണം ഇത്ര സ്പൈസസ് ചേർക്കണം എന്നൊക്കെുള്ള ഒരു പ്രത്യേക ടൈപ്പ് കഴിവ് കി തന്നെ അആനത ത്തെ ഒരുടൈ
ഓ ശരി.
ആതൊട്ടേ?
പിന്നെ ഇവിടെ പോവാനാണ് ഇഷ്ടം യാത്ര ചെയ്യാൻ
എങ്ങനെ കേട്ടില്ല
എവിടെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം
യാത്ര ചെയ്യാൻ എല്ലായിടത്തും പോവാൻ ഇഷ്ടാണ് പ്രത്യേകിച്ച് ഈ പച്ചപ്പൊക്കുള്ള ഏരിയകയില നല്ല തണുപ്പൊക്കുള്ള അങ്ങനത്തെ ഒരു പ്രത്യേകം
ഓ ഏതെങ്കിലും സ്ഥലം ഏതെങ്കിലും സ്ഥലത്ത് പോവണം അങ്ങനെ എന്തെങ്കലും ഉണ്ടോ
ആ പൊറത്തു പോണംന്നുണ്ട് സ്വിറ്റ്സർലാൻഡ് പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ട്ടായിട്ട് കണ്ട് വയനാട് ഒരു സ്ഥലുണ്ട് അതായത് അധികം ആരും പോവാത്ത ഒരു സ്ഥലം അ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഹ അങ്ങനത്തെ ഒരു സ്ഥലംന്ന് പറഞ്ഞ ഇപ്പോ കൊടക്കനാലുള്ള പൈൻ ഫോറസ്റ്റ് പോലത്തെ അങ്ങനത്തെക്കെ ഒരു ടൈപ്പ് ഓഫ് സ്ഥലം രണ്ട് സൈഡും ഫുള്ള് മരങ്ങള് ഒരു ചെറിയ റോഡും നല്ല അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഒരു സ്ഥലം കണ്ടിരുന്നു പോയിട്ടില്ല
ഓ
അവിടെ പോകണംന്നുണ്ട്
ആഹ
നിങ്ങൾക്ക് എവിടെേങ്കിലും പോകുന്നുണ്ടോ
ആ എനിക്ക് അതേപോലെ എല്ലാ സ്ഥലത്തും പോണം എന്നുണ്ട് പൊറത്തു പോണന്നൊണ്ടേ ആഹ യാത്ര ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്
ആഹ യാത്ര ചെയ്യാൻ പ്രിഫർ ചെയ്യല് ബൈക്ക് ആണോ കാറാണോ ബസ്സാണോ എങ്ങനെയാണ് പോവാൻ ഇഷ്ടം
എങ്ങനെ പോവാന ഇഷ്ടാണ് കൂടുതലും ബൈക്കില് പോവാൻ ആണ് ഇഷ്ടം
ആഹ് ബൈക്കിൽ
അതെ
ആ
പിന്നെ വേറെ എന്തൊക്കെ
വേറെ സുഖായിട്ട് വക്കുന്നു അവിടെ എല്ലാർക്കും സുഖല്ലേ
ആഹ അവിടെല്ലാർക്കും സുഖം
ആഹ
പിന്നെ വേൾഡ് കപ്പൊക്കെ കാണാറുണ്ടോ
വേൾഡ് കപ്പ് ചിലത് കാണും ഇപ്പോ ലാസ്റ്റ് അർജന്റീനന്റെ കളി കണ്ടിരുന്നു അതേപോലെ പോർച്ചുഗലിലും കോങ്കോങ്ങ കൂടെള്ള കളി കണ്ടിരുന്നു പിന്നെ മറ്റേ ചെസിയ എന്നട്ട് വേറൊരു ടീമും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് കണ്ടപ്പോ തന്നെ ചടച്ചു പിന്നെ നിർത്തി നേരെ കണ്ടിട്ടില്ല പിന്നെ ഇപ്രാവശ്യം പിന്നെ കുറ പുതിയ പുതിയ ടീമുകളൊക്കെ ഉണ്ടായത കൊണ്ട് കുറേ ലാഗണ് കുറെേ ഉണ്ട്
ആഹ
ഒരുപാട് ടീം ഉണ്ട് ഇപ്രാവിഷം
ആഹ ഒറ്റക്ക് ഇരുന്നാണ് കാണാറ് തോ ഫ്രണ്ട്സ് ആയിട്ടാ
ഫ്രണ്ട്സ ആയിട്ട് ഞാനും ഒരു ഫ്രണ്ടും കൂടെ കാണ പിന്നെ കൂടുതലും എന്താ പറയാ ഇ രാത്രി പന്ത്ര മണിക്ക് അല്ലെങ്കിൽ രാവിലെ ആറ മണിക്ക് നമുക്കൊരു ടൈം സെറ്റ് ചെയ്യാൻ പറ്റാത്തരു ടൈ
ആ
അല്ലെ മൂന്നരക്ക് ആറരക്ക് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഉറക്കം ശരിയാവില്ല
ഓ
പോർച്ചുഗലിന്റെ കളി കണ്ട് പകുതിയായിട്ടില്ല അതിന്റെ ഹാഫ് ടൈം ആവണന് മുന്നേ തന്നെ കറണ്ട് പോയി പിന്നെ കാണാൻ പറ്റിയില്ല പിന്നെ ലാസ്റ്റ് വെച്ചാണ് കറണ്ട് വന്നത് അപ്പൊ പിന്നെ ലാസ്റ്റ് ആയപ്പോ പിന്നെ ഏകദേശം കളി കഴിഞ്ഞ് ടെ ഒന്നുംണ്ടായിരുന്നില്ല ആ പോർച്ചുഗലിന്റെ ഓപ്പോസിറ്റ് ടീം വളരെ എന്താ പറയാ ഫസ്റ്റ് ഫ്രഷപ്പ് ടീം ആണെങ്കിലും പക്ഷെ പോർച്ചുഗലിനും തീരെ കളിച്ചിട്ടില്ല ഒന്നേ ഒന്നില്
ആ
ഫസ്റ്റ് കണ്ടപ്പോ ഒരു വാമപ്പ് ചെയ്യാണ്ച പക്ഷെ പിന്നെ അങ്ങനെ ആ വലിയ രസായിട്ട് തോന്നിത പിന്നെ കറൻ്റും പോയി പിന്നെ ബാക്കി കണ്ടതുംല്ല നിങ്ങള് കാണാറുണ്ടോ
ഇല്ല ഞാന അങ്ങനെ കാണാറില്ല
ഇല്ല
കാണാനുള്ള സാഹചര്യവും സന്ദർഭവും കിട്ടാറില്ല
സാഹചര്യം സന്ദർഭം കിട്ടാത്തിന്റെ മാത്രമാണോ അതോ കാണാൻ താല്പ തരും
ആഹ് വല്യ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല
ആ
ഉം
അങ്ങനെ
എന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാം
ആ ഓക്കെ ശരിയ
വൈ
ബൈ